ഹലോ
എന്തൊക്കെ വിശേഷം
എന്താ സുഖായിട്ടി ഇരിക്ക്‌ണു താൻ എന്താ ചെയ്ണെ വെറുതെ ഇരികയാണോ
ഉം ഞാനിപ്പോ വെറുതെ ഇങ്ങനെ ഇരിക്കാ ഫോണില് കളിച്ച് ഇങ്ങനെ ഇരിക്ക
അതെ ഓക്കെ
എന്താ പരിപാടി
എന്താ പരിപാടി പണിളൊക്കെ ഒരുങ്ങി ഇപ്പൊ വെറുതെ ഇരികയാണ്
ഫുഡ് ഒക്കെ കഴിച്ചോ
ആ ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഇരി
ഇന്ന് എന്താ സ്പെഷ്യൽ മീൻ വാങ്ങൽലുണ്ടോ
ആഹ് മീ മാങ്ങല്ണ്ട് മീ മാങ്ങിട്ട്ണ്ട് ഇന്ന് കരിമീനാണ് കരിമീന് വറ്ത്ത്. പിന്നെ കറി ഇത് ല്ലേ എന്താ പറയാ കോളിഫ്ലവറില്ലേ.
ആഹ് ആഹ് കോളിഫ്ലവർ കറി ഉം
വർത്തരച്ച്ട്ട് വെക്കില്ലേ അങ്ങനെ വെച്ചതാ.
ആഹ് ആഹ് ഞങ്ങളെവടെ കോളിഫ്ലവറ് ച്ച് കറി ണ്ടാക്കാറില്ല ഫ്രൈ ചെയ്യല്ണ്ട്.
ഫ്രൈ ചെയ്യ ഞങ്ങള് ഇനിക്ക് ഫ്രൈ ചെയ്ത്തത് ഇൻക്ക് വെല്ല്യെ താല്
ഇൻക്കു അത്ര താല്പര്യല്ലത്.
ഇല്ല ഇൻക്കത് അതെൻക്ക് ആദ്യൊക്കെ ഞാൻ ചെറ്പ്പത്തിലൊക്കെ കഴിച്ചാർന്നുട്ടാ ഇൻക്കിപ്പത് അത് വറ്ത്ത് കഴിഞ്ഞപ്പോമ്മള് പൂരത്തിനൊക്കെ പോയിട്ട്ണ്ടെങ്കി അവടെ കിട്ടോല്ലോ അപ്പൊ അങ്ങനെക്കെ കി ട്ടുമ്പോ എനിക്കയ്ൻ്റൊരും ഒര് സ്‌മെ
എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോവുമ്പോ ങ്ങനെ കിട്ടോല്ലോ.
ആഹ് ഇണ്ട്ണ്ട് ണ്ട് കിട്ട് കല്യാണങ്ങൾക്കൊക്കെ കിട്ടും അപ്പ ഇക്ക്യതത്ര വെല്ല്യെ ഇഷ്ടല്ല വറ്ത്തത് ഷ്ടല്ല ചി ക്കം വർത്തൊക്കെഷ്ട്ടിട്ടോ കോളിഫ്ലവർ വർത്തതിഷ്ടല്ല.
ക്ക് വറ്ത്തതൊക്കെഷ്ടണ് ബീഫ് പിന്നെ ഞാൻ കഴിക്കൂല. അപ്പൊ പിന്നെ അതൊക്കങ്ങനെ കഴി
ഉം ഉം ഉം അപ്പ ഇൻക്കതാണ് പിന്നെ ഇൻക്ക് ഏഹ് ഇത് കോളിഫ്ലവർ കൂട്ടാ വെച്ചാ നല്ലെഷ്ട.
ആഹ് ആഹ് കറി വെച്ചാല്ലേ.
ആഹ് ഉര്ളക്കെഴങ്ങും ഉള്ള്യാക്കെ അതി കൂടെ ട്ട്ട്ടെ കൊർച്ച് ചിക്കൻ മസാലെക്കെട്ട്ട്ട് ചിക്കൻ വെക്കണ പോലെ
ആഹ് ചിക്കൻ മസാല ഇട്ടാ തന്നെ രസണ്ടാവും.
അതെ അപ്പൊ നല്ല രസ നല്ല രു നല്ലൊരു മണം രുച്യൊക്കെണ്ടാവും.
യൂട്യൂബൊക്കെ നോക്ക്യാ എന്തേങ്കിലു ണ്ടാക്കല്ണ്ടോ?
ആഹ് ആഹ് ണ്ടാക്ക ഞാന് കട്ട്ലൈറ്റ് അങ്ങൻത്തൊക്കെ നോക്കിട്ട് ണ്ടാക്കല്ണ്ട്. ആഹ് ണ്ടാ
ഉം ആഹ് കട്ട്ലൈറ്റൊ ക്ക ഞന് ണ്ടക്ക് അയ് നോമ്പിന്റെ ടൈമിലൊക്കൊള്ളൂ കട്ട്ലേറ്റ് അങ്ങനെക്കെണ്ടാക്കൊള്ളൂ അല്ലാത്ത ടൈമിലൊക്കെ ഈ പയംമ്പൊരി അങ്ങൻത്തെ സിംമ്പിളെന്തെങ്കിലൊ ക്കെ ഇണ്ടാക്കാൻ പറ്റ്ണെ ഇണ്ടാക്കാ
ഉം ഉം അവടെ എല്ലാവരും കൂടിട്ടാണോ കുക്കെയ്യാ?
ആഹ് എല്ലാരും ആഹ് നമ്മളെന്തേലൊക്കെ ഹെൽപെയ്ത് കൊട്ത്താ മതി.
ആരാ ഇണ്ടാക്ക?
ഉമ്മ ണ്ടാക്കും ഞാനു ണ്ടാക്കും ഇവട്ത്തെ ഉമ്മ ണ്ടാ ക്കും പിന്നെ ഞാന് ണ്ടാക്കും അല്ലെങ്കിൽ ഏതേലൊരാള്ണ്ടാക്ക്യാലും നമ്മളെന്തെങ്കിലൊക്കെ അരിഞ് കൊട്ക്കേ അങ്ങനെന്തെങ്കിലൊക്കെ ചെയ്യും.
ഉം ഉം എല്ലാവരും കൂട്ടീട്ടൊരുമിച്ചാണല്ലേ കൂട്ടുകൂടുമ്പായിട്ട നിക്ക്ന്നെ. അതെ ഉം ഉം ഉം അപ്പൊ ആരും വേറെ വേറെ വീട് വെ ക്ക്ന്ന്ണ്ടോ ആരെങ്കിലും.
ആഹ് വെക്ക്ന്ന്ണ്ട് ഞങ്ങള് വെക്ക്ന്ന്ണ്ട്.
വെക്ക്ന്ന്ണ്ടോ
ഉം ഉം അപ്പൊ പണി ഫുള്ള് തീർന്ന്ട്ടില്ല അപ്പൊ പിന്നെ
ഉം
ന്ന് എല്ലാം പണി എല്ലാ പണിം കഴിഞ്ഞ്ട്ട് പോവല്ലേ നല്ലത് അപ്പൊ പിന്നങ്ങനെ എല്ലാരൊര്മിച്ചാ നിക്ക്ന്നെ.
അയ് ശെരി അല്ല അതും നല്ലതാ എല്ലാ എന്തായ്ൻ്റെ വീട്ട്ല് പ്പോ ന്ന അല്ല നിക്ക്മ്പോ എന്നാണ് റൂമുകളി അങ്ങൻത്തെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളന്നു ഇല്ലല്ലോ അപ്പം ന്നാ എല്ലാം കഴിഞ്
നിക്ക്മ്പോം ഉം ഉം
അതെ
അപ്പ അങ്ങനെ ഒരാള് ഇപ്പൊ ചായ കടി ഇണ്ടാക്കാണ്ന്ന് ഒരാള് കറി ഇണ്ടാക്കും അങ്ങനെക്കെ എല്ലാരും ഒരുമി ച്ചങ്ങനെ ഇണ്ടാക്കുമ്പം പെട്ടെന്ന് പണിം തീരും
ആ ഹ് അല്ല അത് നല്ലത അങ്ങനെന്നെ വേണ്ടത് മറ്റേത് ഇപ്പൊ ഈ കൂട്ടുകുടുംബങ്ങളക്കെ വളരെ കൊറവ
കൊറവാണ് ഇപ്പത്തെ കാലത്ത് അതൊന്നും കാണാനില്ല
ഏയ് ഇല്ല അത് കൊറച്ച് ഇപ്പൊ രണ്ട് ആൺകുട്ട്യോളാണെങ്കി തന്നെ രണ്ടാമത്തെ ആള് കല്യാണം കഴിയുമ്പളേക്ക് അടുത്ത ആള് പോയി
പോയിട്ട്ണ്ടാവും ഉം ഇപ്പൊ പിന്നെ അങ്ങനെയാ ഉം ഇപ്പൊ അയിന് കൂടുതലും അങ്ങന തന്നെണ്
അതന്നെ അതന്നെ അല്ല പിന്നെ അതന്നെണ് ബെ റ്റ്റും ഇന്നത്തെ
അതാണ് ആ അതാവുമ്പ ഞമ്മക്ക് ഓരോട് ല്ലര് ഇത് കൊറയൂല അതങ്ങനെണ്ടാവും ഒരുമിച്ച് നിക്കുമ്പോ കൊഴപ്പൊന്നുല്ല പ്രശ്നങ്ങളൊന്നുല്ലെങ്കി ഓക്കെണ്
കൊഴപ്പല്ല അത് മറ്റത് എന്താ പറയാ എപ്പളാ ഒരു പ്രശ്നങ്ങളെക്കെ വരാന്ന് പറയാനും പറ്റില്ല
ആ അതാണ് പിന്നെ മാറി താമസിക്ക്ണ ആ ഒര്ത് എന്തായാലും ഇവടെ കിട്ടൂല അത് വേറെ ലൈഫ് ഇത് വേറെ ലൈഫ് അങ്ങനെ
അതെ എനിക്ക് കൂടുതൽ ബെറ്ററ് ഇതാണ് ട്ടോ ഒരുമിച്ച് നിക്കുമ്പ കണ്ടിട്ട് മക്കള്ക്ക് കുട്ടികൾ അതൊരു ഇതാണ് കളിക്കാനും കുട്ടിയള് കൂട ണ്ടാവും
ഉം മറ്റത് ഞമ്മള് തനിച്ചാവുമ്പോ പിന്നെ അവർക്കൊരു ഫാമിലി ആയിട്ടൊരു ഇത്ണ്ടാവൂല
ഇണ്ടാവില്ല പിന്നെ നമ്മക്കും ഇപ്പൊ കുഞ്ഞു മക്കളെനെക്കെ മാറ്റി ഇട്ക്കാനും നോക്കാനു ഒക്ക ഒരാളും കൂടി ഉണ്ടങ്കി നമ്മ
ഒരാൾ ഇണ്ടെങ്കില് ആ ചെറിയ മക്കളായിരിക്കുമ്പോ ഒരാള് സഹായത്തിന്ണ്ടെങ്കി അത്
അല്ല ഇവടെ ഏട്ടം മാത്രം ഒരു മോനാണ്
ആ ഒരു മോനാ ലെ
മോനാണ് പിന്നെ ഒര് ചേച്ചിയാണുള്ളത് ചേച്ചി അമ്മ സഹായിക്കും അമ്മക്ക് വയ്യ ന്നാലും അമ്മ സഹായിക്കും
ഉം ഉം
ഇപ്പൊ മോനാണങ്കി എന്താ പറയാ ഏ എന്താ പറയാ ചെറിയ കുട്ടിയാ ഒരു വയ ഒന്നര വയസ്സൊക്കെ ആവണള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ അവന് നമ്മള് നല്ല ശ്രദ്ധി വേണം കൊർച് നേരം ഒന്ന് കളിക്കുമ്പളേക്കും അവൻ ഇട്ക്കാൻ വേണ്ടിട്ട് വന്ന് കരയും
ശ്രദ്ധിക്കണം ആ ആ
ശ്രദ്ധിക്കണം അങ്ങനെക്കെ എപ്പളും അവനെ ഒരാളൊപ്പം വേണം
ഒപ്പം വേണം ഉം
കളിക്കാനും ഒക്കെനു ഒരാള് വേണംന്നുള്ളൊരു മൈൻഡാണ്പ്പോ
ഉം
അങ്ങനെ
ആ ഈ ചെറി ചെറിയ പ്രായത്തില് ഓരെ ഒപ്പം വാണം ഒരു മൂന്ന് വയസ്സെങ്കിലും ആവോളു നമ്മള് ഒരുമിച്ചങ്ങനെ കൊണ്ട് നടക്കണം
ഉ അതെ പിന്നെ മാത്രല്ല ഒന്ന് കണ്ണ് അത ഒന്ന് കണ്ണ് തെ- റ്റിയാലേ, ഒന്ന് കണ്ണ് തെറ്റിയാല്. ഭീതി ആണ്. അപ്പോ അപ്പങ്ങൻത്തൊക്കെ- ഓരോരോ.
ഫോണിലൊക്കെ നോക്കാം വെരോ? നോക്കോ ഫോൺ?
ആഹ് പിൻ ആഹ്. ആഹാ ആഹാ ഫോണ് ഞാന്- ഫോണില് കളിക്ക്ന്ന്ണ്ടെ- ഞാപ്പ വെരും അവൻ സൗണ്ട്- കേട്ടാല് വെരും, വെരും.
പിന്നെ നമ്മള്- വീഡിയോകോളൊക്കെ ചെയ്യാച്ചാല്, ഫോണ് വാങ്ങിക്കൊണ്ടോവും. ന്നട്ട് ഫോണ് കിട്ടിയില്ലെങ്കി അപ്- പ്പൊ കരയ്യ ഭയങ്കര കരച്ചില് കരയാ.
അയ്ലൊക്കെ വന്ന് നോക്കും ആഹ് ആഹ്.
വന്ന് നോക്കും അതെ.
കരയും, ആഹ് കര കരയും.
ന്നിട്ട് ഫോണ് ഫോണൊക്കെ അവന്- കൊടുത്തിട്ടുണ്ടെങ്കിലെ, പ്പനമ്മള് സ്റ്റെപ്പിന്റെ മോളൊക്കെയിരിക്- ക്കെണെച്ചാല് ഫോണ് അവന്- പിടിക്കണം അവന് പിടിക്കണം പിട്-
നിക്കെ ഫോണ്- ഫോണ് കിട്ട്‌യാ ഫുഡൊക്കെ കയിക്കും. ഇപ്പൊ പിന്നെ എല്ലാം അങ്ങനെ യല്ലേ.
അതെ. പക്ഷെ ഞാന് ഫോണൊന്നും- കാൺച്ചൊടുക്കാറില്ലട്ടോ ഫുഡ് കഴിക്കാന്. ഹലോ.
ഹലോ.
അഹ് റേഞ്ച് കട്ടാവിണ്ട്, ഞാന് ഫോണ് കാണിക്കാറില്ല്യ ഫുഡ് കഴിക്കുമ്പോ.
ആഹ് അതാ നല്ലത്. ശീലാക്കി കഴിഞ്ഞാ പിന്നീടവർക്ക് ഫുഡൈക്കണംന്നുണ്ടെങ്കി ഫോണ് വേണ്ടി വെരും.
ഉം.
അല്ലാതെ കൊടുത്ത് ശീലാ- ക്കി കയിഞ്ഞാല് പിന്നെ മുക്ക്- ഫുഡൊട്ക്കുമ്പളൊന്നും, ഫോണിന്റെ ആവശ്യം വെര്ലല്ലോ.
ഇല്ല, ഇല്ല മറ്റത് ഫോണ് ഫുഡ്- കഴിക്കണങ്കി കുട്ടി- ക്ക്‌യേ ഫോണ് കിട്ടിയേ- അടങ്ങുന്നുള്ള മൈൻഡാവും.
ഉം ഉം.
അങ്ങനെ ഞാന് അങ്ങനെ നടന്ന് കൊടുക്കാ.
അതാണിപ്പത്തെ കുട്ട്‌യാളെ മെയ്ൻ പ്രശ്നം അതാണല്ലോ ഫോണ്.
അതെ. പിന്നെ.
വൈകുന്നേരം ചായ കുടിക്ക്ണ ശീലണ്ടോ?
ആഹ്, ണ്ട്, ണ്ട് ചായ, ചായ കുടിക്കും. രാവിലെയും കുടി- വൈകിട്ടും കുടിക്കും, ചായല്ല്യാതെ പറ്റേല്ല്യ.
തന്നെ വൈകുന്നേരവും, രാവിലെയും ചായ നിർബന്ധാണ്. ആഹ് അത് കുടിച്ചിട്ടില്ലേ ആഹ, നല്ല ഹെൽത്തി അല്ല, എന്നാലും അത് കുടിച്ചിട്ടില്ലെ ങ്കിഎന്തോ പോലെണ്.
അതെ, എന്ത കട്ടൻ ചായേ, പാൽ ചായേ കൂടുതലിഷ്ടം.
അത് പാൽചായേണ് കൂടുതലിഷ്ടം. പക്ഷെ ചെല ടൈമില് ഞമ്മക്ക്- കട്ടൻ ചായക്കാവും, ആഹ്... തോന്നും അങ്ങനെ, കൂടുതലും കട്ടൻചായന്നെണ് ണ്ടാക്കല് വീട്ടില്. പിന്നെ ചെലേ ടൈമിലൊക്കെ നമ്മള് അങ്ങനെ. ആഹ് അഹ് അങ്ങനെ പൽചായണ്ടാക്കി കുടിക്കും.
ഉം.
പിന്നെ എടക്കൊരു ചായക്കൊര് പൂതി വരുമ്പോ കട്ടനെന്നെ കുടിക്കല്.
അതെ പിന്നെ അവിടെ കൃഷിയൊക്കണ്ടോ.
റ്റക്ക്ല്ല ഫുഡും ഒക്ക. ഇല്ല ല്ല കൃഷിയില്ല ഞങ്ങളെ ഒക്ക പ പൊർത്ത്ന്ന് കൊണ്ടര്ലാ അവിടെണ്ടോ.
ഇവടി വടിം കൃഷീന്ന് പറയാ മാത്രൊന്നുല്ല ന്നാലും നമ്മള് ചെറിയ മൊളകും തൈയ്യ്. അങ്ങൻത്ത കുഞ്ഞ് കുഞ്ഞു വഴുതനങ്ങ തൈ അങ്ങൻത്തൊക്കെ ചേർത്ത കുമ്പളങ്ങ മ
ആഹ് അങ്ങനത്തെ അവിടെണ്ട് കറിവേപ്പില മൊളക് അങ്ങനെ ആഹ്.
ആഹ് ചെറിയോരു തോട്ടം അത്ര.
ന്നാലും നമക്ക് കറി വെക്കാനും അങ്ങൻത്തിനൊക്കെ. എന്തിനേലൊക്കെട്ക്കാലോ ആഹ്.
അതെ എ ഞങ്ങള് മെയിനായ്ട്ട് പച്ചക്കറി വാങ്ങന്നെണ് പക്ഷെ.
ഉച്ചക്ക്ള്ള ഫുഡ് ഒരുമിച്ചാണൊ വെക്കല്.
ആഹ് അതെ അതെ അതെ. അവിടെയാ.
ഏഹ്.
അവിടെ എങ്ങനെയാ ഇവടെ ഒരുമിച്ചാ വെക്ക്യാറ്.
ഇവിടെ ഒരുമിച്ച് വെക്കും നി ചെല ദിവസങ്ങളില് ഫുഡ്. തെകയാതെക്കെ വന്ന് കൈഞ്ഞാല് അങ്ങനെ രാത്രി ചപ്പാത്തി അങ്ങനെയെക്കെ ണ്ടാക്കും. അല്ലാത്ത ദിവസങ്ങൾലൊക്കെ ചോറെന്നെ.
ഉം ഉം മറ്റെ എല്ലാവര്ടിം. എല്ലാവര്ടിം ഭർത്താക്കന്മാരൊക്ക നാട്ടിലന്നാണോ ഇവടെ നാട്ടിലെന്ന്യ.
ആഹ് ഒരാള് നാട്ടില്ണ്ട് രണ്ടു പേര്ത് നാട്ടിലില്ല അങ്ങനെണ്.
ഗൾഫിലാണോ.
ആഹ് ആഹ്.
അത് പിന്നെ ഉപ്പയോ.
ഉപ്പവടണ്ട് ഉം ഉം.
അഹ് സരി എത്ര മക്കളാ പ്പ കുട്ടികളെത്ര പേരെല്ലാവർക്കും കൂടീട്ട് ഇവടെ വീട്ടില്.
എല്ലാര്ക്കും കൂടീട്ട് നാല് പേരുണ്ട്.
നാലു പേരുണ്ട് അ ഇയാൾക്ക് മാത്രം താത്തയ്ക്ക് മാത്രം രണ്ടു പേര് അല്ലേ.
ആഹ് ആഹ് അവിടെ ഒരാളല്ലേ. ഉം ഉം.
എ ആൺകുട്ട്യോളാണോള്ളത്.
അല്ല രണ്ട് പെൺമുക്കളാ.
രണ്ട് പെൺകുട്ടികളാ ഉം.
ഉം ഉം ങ്ങള്താൺകുട്ടിയല്ലേ.
ആഹ് ഒരാങ്കുട്ടി.
ആഹ് ആഹ് ഓര്ക്ക് ഹസ്ബന്റിന് സിസ്റ്ററ്ണ്ടോ.
അ ഇ വടെയോ.
ആഹ്.
ആഹ് ണ്ട് ണ്ട് ഒരു സിസ്റ്ററ്ണ്ട് ഉം സിസ് റ്റർന് രണ്ട് കുട്ടികളുണ്ട് ഒരാങ്കുട്ടി ഒരു പെങ്കുട്ടിയുണ്ട്.
ആഹ് ആഹ്.
അ സിസ്റ്ററ്ടെ അത് മറ്റേ ചേച്ചിയുടെ കുട്ട്യോളൊക്കെ വല്ല്യ കുട്ട്യോളാണ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞർക്കണ്.
ആഹ് ആഹ്.
ന്റെ കുട്ടി മാത്രേ ചെറ്ത്.
ഉം ഉം. വേറെന്താ എന്നാ ശരിട്ടോ ആഹ് ആഹ് ഓക്കെ ഓക്കെ
യ്യോ പതിനൊന്നെ